ആഹ ന്താണ് വിശേഷൊക്കെ
നല്ല വിശേഷമാളെ നിനക്ക് എന്തൊക്കെയണ്ട് വിശേഷം
ഇവിടെ സുഖാണ് മഴൊക്കെണ്ടോ അവടെ
ആ ഇന്ന് മഴയൊന്നുല്ല
ആഹ
ആഹ ഇന്നപ്പോരു മഴ മൂടി അങ്ങനെ നിക്കുന്നു
ആഹ അങ്ങനെ തന്നെ വിടേം വെയിയിലുണ്ടോന്ന് ചോദിച്ചാ വെയിലില്ല മഴയണോ മഴയില്ല
അതാണ് ഇപ്പത്തെ അവസ്ഥ ഒന്നെങ്കി മഴ പെയ്യല്ലെങ്കി ഏതെ ഒന്നായാ പിന്നെ കൊയപ്പില്ലല്ലോ നമുക്ക് തിരുമ്പിത്തൊക്കെ ഒന്ന് അലക്കാൻ പറ്റ ആ ഒതാക്കാൻ പറ്റല്ലോ
ഏതങ്ങടും ഇങ്ങടും
ആ അതാണ് ചെല വീട്ടില് വാഷിംഗ്‌ മെഷീനൊക്കെ ഉണ്ടാകുമ്പോ മക്കാലെങ്കി പറ്റും പക്ഷെ മക്ക് അത് ഇല്ലാത്തൊണ്ട് നമ്മള് അങ്ങനെ വ ഇതക്ക് കേടു വന്നോയി ഇടുത്തെ
ആഹ അപ്പൊ പിന്നെ ഉണക്കൻ ആഹ ഞാനിവിടെ മക്കളത് അടുപ്പിന്റെ അടുപ്പിന്റെ മോൾള് ട്ട ഒണക്ക ഒണക് ഇ കട്ടീള്ളത് അരഭാഗൊക്കെ ഒണങ്ങാൻ കൊറച്ച് പണില്ലേ
പണിയാണല്ലേ ഞങ്ങള് ഫാനിന്റോട്ടില് വെക്കും
ഒരു രണ്ട് മൂന്ന് വർഷക്കായിട്ട ചെറുതൊക്കെ ഒണക്കിയെട്ക്കാ വലുത് വലിയവരത് കൊറച്ച് നിവറുത്തിടണ്ടേ
നിവർത്തിയിടണം അതാണ് മക്കളതൊക്കാമ്പോ ഒണങ്ങാൻ ഭയങ്കര വലുതൊരാമ്പ പിന്നെ നല്ലായിട്ട് പീഞ്ഞിട്ട് അയൽമല് ഇട്ടാ മതി അപ്പ ആ ഒന്ന് കൊടഞ്ഞ ഇട്ടാല് പിന്നെ അത്രക്ക് വേ ന്നുല്ലല്ലോ
ആ ആ കുട്ടിളാമ്പോ എപ്പോഴെപ്പോഴും
ആഹ മാ കിട്ടീട്ടല്ല അപ്പൊ ഓരുക്കാങ്ങ നക്ക് എത്ര മക്കളാടി
ആഹ അപ്പൊ രണ്ടു പേര് ആങ്കുട്ട്യോളാന്ന്
ഏ
ആങ്കുട്ട്യോളാണ് രണ്ടു പേര് ഒരാള് ഒരാള് പഠിക്കണ്ട് ഒരാൾക്ക് മൂന്ന് വയസ രണ്ടര വയസ്സായിട്ടുള്ളു
ആയിട്ടൊള്ളു ഓ അപ്പൊ ഓരോ വയത്തില് നടക്കാൻ തന്നെ വേണം
ഉം ആ അവര് ഇടക്കിടക്ക് ഇങ്ങനെ മാറ്റൊണ്ടിരിക്ക ക്കും എന്തെങ്കിലും കഴിച്ചതൊക്കെ ഡ്ര കുപ്പായത്തിലാക്കും
ആപ്പോ അവ പിന്നെ ആ താണ് തീരുമ്പാനാണ് പണി ഹ ഹ പണികളൊക്കെ ഞാൻതാ പണി സ്ഥലത്താണെ പണിയുണ്ട് അപ്പൊ അങ്ങനെ പണി സ്ഥലത്താണ്
ആ അ അപ്പൊ
ഓ
ആ അപൊപിന്ന പണിസ്ഥലത്ത് ഇപ്പോ കുറച്ച് തിരക്കു കൊറവാണ്
അപ്പൊ അല അങ്ങനെ ഇരിക്കയാണ് ഹലോ കേക്ക്ന്ന്ണ്ടോ ഹലോ ഹലോ എടാ കേക്ക്ന്ന്ണ്ട ടാ